കേൾക്കുന്നുണ്ടോ?
ആഹ് കേക്ക്ന്ന്ണ്ട്. എന്താന്ന്? ഉം നല്ലതന്നെ ചായെല്ലാകുടിച്ചാ?
ചായെല്ലാം കുടിച്ചു.
ആഹ് ഞനെ കുടിച്ചു മഴ ഇപ്പ ചെറ്ങ്ങനെ.
ചെറുതായിട്ടൊണ്ടോ?
ചെറുതായിട്ട്ണ്ട്. അതെയാ ഇന്നലെ നമക്ക് നല്ല വെയിലേനു.
ഏഹ് നല്ല വെയില്
ഇന്നലെ നമ്മക്ക് നല്ല വെയിലെയ്നു. നമക്ക് ഇന്ന് ഇന്നല്ലാം രാവിലെയ് മഴക്കറെന്നെ വെയില് ഉദ്ച്ചിട്ടേ ഇല്ല.
ആഹാ ഉം ഉം, പിന്നെ മാർച്ച് മാസത്തിലെ പോലെ വെയില്.
അതേല്ലെ
അതെ അതെ ഉം
അതെ കൊറേ ദെവസായിട്ട് വെയില് തന്നാന്ന്. എടക്കെടക്കിങ്ങനെ മൂടിക്കെട്ടും വെയില് മഴ അങ്ങനെ പെയ്ന്നില്ലല്ലോ നേര്ത്തെ ചെറിയൊര് മഴെണ്ട് ചെറുങ്ങന
ഉം ഇനിയിപ്പ എല്ലാം കൂടെ ഒരുമിച്ച് ഇനി എപ്പഴെങ്കിലും പെയ്ത് തീർക്കും. ക്കാനായിരിക്കുല്ലേ. ന്യൂനമർദ്ദത്തിന്റെ രൂപത്തിൽ ന്യൂനമർദ്ദത്തിന്റെ രൂപത്തിൽ ആഹ് അതെ അതെ. എപ്പഴാന്ന് അറിയത്തില്ല ന്യൂനമർദ്ദത്തിന്റെ രൂപത്തി എല്ലാം കൂടെ ഒരുമിച്ച് പെയ്ത് തീർക്കുന്നെ. ആഹ് അപ്പൊ പി ചായക്ക് ദോശേം ചമ്മന്തീം.
തെയാ നമക്ക് സാമ്പാറും ദോശേം. സാമ്പാറ് ഇന്നലെ വെച്ചതാ.
ഇന്നലെ വെച്ച്. ആഹ് അഹാ ഇപ്പ എല്ലാരും അങ്ങനെ എളുപ്പത്തിന് വേണ്ടി തലേന്നെല്ലാം സെറ്റെയ്ത് വെക്കും. ഉം
രാവിലെ കറി ഒന്നാക്കണ്ടല്ലോ അന്നേരം. ആഹ് അപ്പ വെച്ച് കയ്ഞ്ഞ നമക്ക് രണ്ട് നേരത്തേക്ക്‌ണ്ടാവും സാമ്പാറ്.
ആഹ് അഹ അപ്പൊ ഉച്ചക്കത്തേക്കും അത് തന്നല്ലേ. ആഹ് അപ്പ സാമ്പാറാക്കിക്കയ്ഞ്ഞാ എളുപ്പോണ്ട്.
അതെ. സാമ്പാറാക്ക്യാ രണ്ടോസ്ത്തെക്ക് ഞാൻ കറി വെക്കേ ഇല്ല. അന്നും വെക്കൂല അയ്ന്റെ പിറ്റേന്നും വെക്കൂല.
ആഹ് ആഹ്
സാമ്പാറ് അധികം വെക്കും.
പൊതുവേ എല്ലാരുപ്പെ അങ്ങനാന്ന് തോന്ന്ന്നൂല്ലേ.
അതെ അതെ. ആര്ക്കീ പണിയെടുക്കാനും മെനക്കെടാനും കഴിയുന്നില്ലല്ലോ.
മെനക്കെടാൻ വയ്യ.
ആഹ്, വേഗെല്ലാം ഒരുക്കിത്തീർത്ത് അടങ്ങി ഒതുങ്ങി ഇര്ക്കാനാ എല്ലാരും നോക്കുക.
എത്രേം പെട്ടെന്ന് അടുക്കളേന്ന് എറങ്ങ.
ഇങ്ങള് വർക്കൊന്നും വർക്കൊന്നും പോക്ന്നില്ല പോക്ന്നില്ലല്ലാ.
ഇല്ലല്ലല്ല ഇല്ല എനിക്കിനീ പണി കെടക്കുവാണ്. ഉച്ചക്കത്തേക്കൊന്നും ആയിട്ടില്ല. അമ്മ് ആഹ്
ഇനി അലക്കാൻന്തെല്ലം പൊ പൊത്ർത്ത് വെച്ചിട്ടുണ്ട്.
ഓന് ലഞ്ചിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് വിട്ടത്. ദോശെ ആഹ് ദോശാണ് ഫസ്റ്റില് ആഹ് ഫസ്റ്റില്.
അയ് വേ പിന്നെ ഇത് കൊണ്ട് പോണോ ന്നെ സ്നാക്സ് കൊണ്ട് പൊണോ?
എല്ലാം കൊണ്ട് പോണം ക സ്നാക്സും കൊണ്ട് പോണം എല്ലാം കൊണ്ട് പോണം ഉം.
അതെയാ നമ്മളെ സ്കൂൾന് ഇവിടെ സ്കൂളൊന്നുല്ല സ്നാ ഒന്നാം ക്ലാസ്സു മുതല് ഇല്ല എൽ കെ ജി യു കെ ജിയും ഉണ്ട്.
ആഹ് ഹാ ഹാ ഹാ ഹാഹ്.
സ്നാക്ക്സ്ണ്ട് ഒന്നാം ക്ലാസ്സ്‌ മുതല് അങ്ങോട്ടില്ല.
ആഹ്.
ഉം. പിന്നെ അവരെല്ലാം പർഞ്ഞയ്ച്ചിട്ട് ചായേം കുട്ച്ച് ആടെ ഇര്ക്ക്‌ന്ന്.
ആഹ് ഹാ ഹാ ഹാ.
ഉം.
നോക്കാ ഉം.
പിന്നെന്താന്ന്?
പിന്നെ പ്രത്യേച്ച് ഹോബീസ് അങ്ങനെ വല്ലോം ഉണ്ടോ എന്തെങ്കിലും. എന്തെങ്കിലും ഹോബി അങ്ങനെ ഒന്നുല്ല. സ്റ്റിച്ചിങ് സ്റ്റിച്ച് ചെയ്യോ സ്റ്റിച്ച്?
ഇവരെ ബാക്കിലെന്നെ നടക്കലെന്നെ എന്റെ ഹോബി. സൊറയൊന്നുല്ല അയ്ന്ന്ല്ലെ നേരു ഇല്ല എനക്ക്. അവര് പോവുന്ന വരെ അവരെ വേക്കില്.
ആഹാ ഹാ.
നടന്ന് കുളിപ്പിക്കലും പല്ലേപ്പിക്കലും.
വീ പിന്നെ സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യോ?
സ്റ്റിച്ചിങ് ആഹ് ഈടെ മെഷീന്ണ്ട് ഞാൻ പഠിച്ചിട്ടൊന്നുല്ല. ഇങ്ങനെ നമ്മക്ക് വേണുന്നത് ഉം.
നമ്മുടെ ആവശ്യ
ആവശ്യത്തിന് മാത്രം ഇങ്ങനെ ടൈറ്റാക്കാനും കൊറച്ച് ലൂസാക്കാനും അങ്ങനെന്നെ.
ടൈറ്റെയ്യാൻ ഒരത്യാവശ്യവാ. അത്യാവശ്യ ഘടകമാണ് മിഷീൻ. പിന്നെ നമുക്കെന്തേം ആയ് അല്ലേ പിന്നെ വേറെ ഇങ്ങനെ കൊണ്ട് നടക്കണം.
നടാ ആഹ് വേറെ സ്ഥലത്തീക്ക് നമ്മളത് അടിക്കാനായിട്ട് പോണ്ടേ. ആഹ് അതോണ്ട് മിഷൻ ഇവിട്ണ്ട് അതോണ്ട് പിന്നെ അയന് കൊഴപ്പൊന്നുല്ല.
വേറെ കൊണ്ട് ചെല്ലുമ്പം അവർക്കൊര് ബുദ്ധിമു ട്ടായിയിരിക്കും. ഇല്ലെ വൽ വല്ല്യ തയ്യൽക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാ കീറിയതും കൊണ്ട് വന്നേക്കുംന്നെന്നും പറഞ്ഞ്.
ആഹ്. പിന്നെന്താന്ന്, ഹസ്ബന്ഡ് പോയില്ലേ?
ആഹ് എല്ലാരും പോയി ഉം. ഉം
ഇല്ല അമ്മയും അഛനും ഇവടുണ്ട്.
അതെ.
പിന്നെ വേറെ, വേറെ എന്തോണ്ട്?
വേറെ വല്ലേന്നെ ആ അത്യാവശ്യം നമക്ക് വേണ്ടിട്ട് മാത്രേ നമ്മളെ മാത്രം പോക്കു അല്ലാണ്ട് അങ്ങനെ വ പുറത്ത നിന്നല്ല ആൾ വരുമ്പോൾ അങ്ങനെ ബരിയാണ ഒന്ന് അങ്ങനെ വെക്കാന്ന്
വെക്കാറില്ല ഉ ഉം അല്ല വെക്ക്പം ശരിയായി കിട്ടുവോ
ശരിയായിട്ട് കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട് കൊറച്ചെല്ലാം അവൻ കിട്ടുമായിരിക്കും നമക്ക്ത്രല്ല വേണ്ട എല്ല നമ്മള് അല്ലും നമ്മൾ രണ്ടാടും പിന്നെ ചെറിയ മക്കളല്ലേ
അതെ അതെ അതെ
അപ്പ അത്രയല്ലേ വേണ്ടു നമ്മുക്കെല്ലാം കാര്യമായിട്ട് വേണ്ടു അവരെല്ലാം അത്രയല്ലേ കഴിക്കുള്ളൂ
മക്കൾക്ക് പിന്നെ പുറത്തെ ഫുഡിനോടാണോ താല്പര്യം അതോ വീട്ടിലെല്ലാം കഴിച്ചോളൂ
ആ അവർക്ക് എന്തായാലും കുഴപ്പില്ല പുറത്ത് പോയിട്ട് കഴിക്കുന്ന സന്തോഷം അങ്ങനെ പോക്കൊന്നുമില്ല പുറത്തൊന്നും അപ്പ എങ്കിലൊക്കെ ഞാൻ കുട്ടിക്ക് പോയി ചായ വാങ്ങിക്കക്കുമ്പോഴൊക്കെ സന്തോഷന്ന്
ആഹ് അഹ്
ഹസ്ബന്ഡറിന് അത് താല്പര്യം ഇല്ല പുറത്തുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിടൂല്ല വാങ്ങിതരുവും ഇല്ല കൂട്ടിയിട്ട് പോയാ വെള്ളം വരെ വാങ്ങി തരൂല അങ്ങനത്തെ ടൈപ്പ് ആളാണ് പോകുമ്പോൾ പറയും ബാഗിലെ വെള്ളം എടുത്തു വെക്കണം എന്ന് പറയും
എല്ലാം നമ്മക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ
അതെ അതെ അതുകൊണ്ട് ഒന്നും വാങ്ങിത്തരൂല ചായ ആയാല ഒന്നും വാങ്ങി തരൂല
നമ്മൾ ചെയ്യുന്ന അത്രയും ഉ നീറ്റ ആയിട്ട് നമ്മൾരെ കേട്ടായിരിക്ക എല്ലാം ചെയ്യുന്നത് അവരെങ്ങനാ ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ
കാണുന്നില്ലല്ലോ അതെ അപ്പൊ നമ്മള എല്ലാം എട്ത്തിട്ട് പോക്കാ മതി, അതവാ അത്യാവശ്യം നമ്മക്ക് നന്നെ ഹോസ്പിറ്റലെല്ലാം പോയാലൊള്ള അടങ്ങ്ഹാ ആങ്ങെ- കൊറെേ സമയല്ലാം നിക്കണ്ടി വരൂലേ അങ്ങനെ അങ്ങനെ ചായെങ്ങനെ വാങ്ങിതെരും.
ഉം നിവർത്തിയില്ലെങ്കി-
ആഹ് അങ്ങനാ നിവൃത്തി ഇല്ലാണ്ടായിട്ട്ആ വെശക്ക്‌ന്ന്ണ്ടെങ്കി മാത്രം വാങ്ങിതരും. ഞാൽലങ്ങനല്ലെ പൊറത്തെല്ലാം പോയാല് ഞാൻ ബേം ചായെല്ലാം കുടിക്കും. ചായേം ഒര് കടിയെല്ലാം. വാങ്ങി ത്‌ന്നു വേഗം. ഓറങ്ങനെല്ല, ഓരെ കൂടെ പോവാനേ കഴിയില.
ആഹ് അതെ ഇതൊക്കെ കാണുമ്പം അവ്ടെ ചില്ല്കൂട്ടിനാത്തിര്ന്ന് ചിരിക്കുന്ന കാണുമ്പം- നമുക്ക് കഴിക്കാൻ തോന്നും മന്ഷ്യന്മാരല്ലേ. കഴിക്കാൻ തോന്നും.
കഴിക്കാൻ തോന്നും. അതെ
അതെ. ആഹ്
അന്റെ മോന് ഭയങ്കര ഇഷ്ട എന്നരികെ പോയാലും ഞാൻ ബാങ്ങി കൊടുക്കുന്നുണ്ടൊളവനും, എന്റപ്പം രണ്ട്പേരും വരാ അടി - തയ്യാറായിട്ട് നിക്കും. ഞാനും വര്ന്ന്ന്ന് പറയും. അത്.... ഈ ല്ലാം കൊറവാന്ന് അപ്പൊ എങ്കിലെല്ലാം ഇങ്ങനെ പോം. മറ്റെഹ് മക്കളെപ്പളും പറയും പോവാം പോ- ഇ എന്റെ ഹസ്ബന്റ് ഏടീം അങ്ങനെ കൂട്ടീട്ട് പോവാതൊരുടൈപ്പാണ്. പോ പോഡ്ന്ന് പറയെന്നോട്. നി പോട് ആരെ അവരെ, അവരെപ്പല്ലഅന്റെ ചേച്ചീന്റെപ്പള്ള - പോഡ്ന്നേ പറയൂ. പൈസീം തരും. പോഡ്ന്ന് പറഞ്ഞ്ട്ട്.
ആഹ് പോടും. ആഹ് ഹാ ഹാ ഹാ
ചേലോർക്കയിനൊന്നും താൽപര്യോല്ലാ.
എങ്ങനെ മറ്റേ യാത്ര യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടാണോ?
എനിക്ക് യാത്ര ചെയ്യാന്ഷ്ടാന്ന്. പക്ഷേങ്കില് ഓർക്ക്ഷ്ടല്ല. അവോണ്ട് ഞാനും പോക്കില്ല.
ഇപ്പം ബസ്സിലെല്ലാം ഫ്രീയല്ലേ.
ആ. ഫ്രീ ആയിട്ട് നമ്മളവിടെന്നും കെ എസ് ആർ ടി സി ഇല്ല. ഫ്രീ ആയിട്ട്.
ചെ. പിന്നെ.
കുറച്ചെങ്ങോട്ട് ദൂരോട്ട് പോണം. ഉം. വേറെ ബസ്സിന് പോയിട്ട്, ഞാം പോയി കിട്ടു. പോയിട്ടം കിട്ടും. അല്ലാണ്ട് ഇല്ല. നമ്മളെ ഈ റൂട്ടിലില്ല. കെ സാർ ടി സി. അതുകൊണ്ട് അവർക്കൊര് സമാധാനം, ബസ്സാർക്ക്. ഇല്ലെയ് ഞാൻ കേറീട്ടേ ഇല്ല. അയ്നായിട്ട് കാത്ത്ക്കലില്ല. എവിടെങ്കിലും പോണെങ്കി തന്നെ ടൗൺലെല്ലാം പോണെന് കാത്ത്ക്കലില്ല ഞാന്.
അ. ഹ ഹ ഹ ഹാ.
അതെല്ലാം വെല്ല്യേ ഇതല്ലേ അതെല്ലാം പ്രായള്ളവര്ക്കെല്ലാം കൊട്ക്കണ്ടതല്ലേ? കൊറച്ച് പ്രായള്ളവര്ക്കും, ആ, അല്ലേ കുട്ടി സ്കൂള് കുട്ട്യാക്കെല്ലാം കൊട് -
സ്കൂള് കുട്ട്യാക്കൊക്കെ കൊടുക്കുന്നത്. ഉം.
ഇത് എല്ലാര്ക്കും കൊട്ത്ത് ജോലിക്കാർനൽ തന്നല്ലേ ഇത് കേ -
ആ, ചെലര് മൊതലാക്ക്ന്ന്ണ്ട്.
ആ, ചെലരയ്നായ്റ്റ് മൊതലാക്ക്ന്ന്ണ്ട്.
നാട്ട് ആ, എ അവര് സ്വയം ഒഴിഞ്ഞ് കഴിഞ്ഞ- ഇതൊരു വമ്പൻ വിജയമായിട്ട് കൊണ്ടുപോവാം.
അതെ. പിന്നെന്താ നിങ്ങള് പോയീനോ പ്രിയദർശിനിക്ക് പോയീനോ?
ഇല്ല ഇല്ല ഞാൻ പോയില്ല. ബസ്സ്ലങ്ങനെ യാത്ര കൊറവാണ്. ബസ്സിൽ യാത്ര കൊറവാ.
അതെയാ വണ്ടിയുണ്ടോ?
വണ്ടിയിൽ, ആ.
ആ, ആ. അതുകൊണ്ട് പിന്നാ യാത്ര ചെയ്യ. ഞാന അകലം മക്കളിപ്പ അധികം വണ്ടി തന്നെ. ബസിന് യാത്ര കുറവാണ്. വണ്ടി തന്നെ. ഓട്ടോ ഓട്ടോൽ തന്നെ, വണ്ടി ഇല്ല. നമ്മടക്ക് ഓട്ടോന തന്നെ നമ്മള് പോക്ക് നമ്മള് നാലാള് ചെറിയ മക്കള ആകുമ്പോ ബസ്സിൽ അങ്ങനെ പോവാൻ കഴില്ലല്ലോ.
വണ്ടി ഉണ്ട് പിന്നെ അതി പോന്നേ നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിന് പോകാലോ.
അതെ, അതെ. അത് അല്ലാരും ഇഷ്ടംപോലെ നമുക്ക് പിന്നെ വണ്ടിയൊന്നും ഇല്ല. ഇടാ നമ്മൾ ഓട്ടോ വിളിച്ചാ പോവുക. ഇപ്പൊ അങ്ങ നെ പോക്കില്ല. ഓട്ടോ ചാർജ്ല്ലാം ഭയങ്കരല്ലേ. എന്റെ വീട്ടിലല്ലാം പോണമെങ്കിൽ ഓട്ടോന തന്നെ പോകണം. അപ്പൊ അഞ്ഞൂറ് ഉറുപ്യയാവും ഓട്ടോന് പോ പോയാല്. അതുകൊണ്ട് പിന്നെ ഓട്ടോനും പോക്കില്ലാ. ചേച്ചിന്റെ മോൾ കൂട്ടാൻ വേണ്ടി വ വിട്ടിൽ ലെല്ലാം പോകണെങ്കില്.
എല്ലാത്തിനും വില കൂടിയില്ലേ?
ആ, എല്ലതിന്നും വിലന്നെല്ലേ ഇപ്പൊ. ഇപ്പോ ബസ് ചാർജ് എല്ലാം കുട്ടു കുട്ടണം എന്ന ല്ലേ ഇന്നലെ പറയണ്.
അതെ അതെ പിന്നെ എല്ല സാധനങ്ങക്കും എല്ലാം
ഏഹ്
എല്ലാം എല്ലാ ഗ്യാസിനും എല്ലാം വില കൂടിയില്ലേ
അതെ അല്ലേനും വില കൂടീന് അപ്പഅത് ആയിരം രുപ്യയില്ലേ ഗ്യാസിന്
അതെ അതാ മം മം
എങ്ങനെയാന്ന് ഇന്ന് മുന്നോട്ട് പോണ്ടന്ന് അറിയില്ല ഒരു ജോലിയല്ലാം ചെയ്യണല്ലേ
ജോ രണ്ടക്കും ജോലി വേണം ആഹ് എനിക്ക് നല്ല താല്പര്യുണ്ട്
ആഹ് ശെരിയ മോനായോണ്ടാ അതെ ഇട്ടണ്ട് അത് ആഹ് എന്ന ശരി
എല്ല ആഹ്
ആയില്ലേ അയില്ലേ
എന്നാ പിന്നെ ഓക്കെ
ഓക്കേ ഓക്കേ ആഹ്
ഓക്കെ ഓക്ക ഓക്കെ